ഹലോ ആഹ നമസ്കാരം എന്തൊക്കെയാ വർത്തൻ എന്തൊക്കെയാണ് പരിപാടികൾ
എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ല ആ കേക്ക്ണ്ല്ലേ
ആഹ് റേഞ്ചിന്റെ പ്രശ്നുണ്ടോ?
ആ അപ്പൊ കൊഴപ്പില്ല കേൾക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഫാനിന്റെ ഒരു സ് സൗണ്ട് വന്ന പോലെ തോന്നി ആഹ് അതാണ് എന്താ പണി എന്താ പരിപാടി എന്തൊക്കെയാ? ഉ
ഫുഡ് ഉണ്ടാക്കണം രാത്രികത്ത ഫുഡ് ഉണ്ടാക്കണം.
ആഹ് ആഹ്
എന്താ കുഞ്ഞു കരയുന്നുണ്ടല്ലോ?
ആ ഓൻ കരയുന്നുണ്ട് ആഹ് പാലിന് വേണ്ടീട്ട് കരഞ്ഞതാ. ഉം ഫുഡ് കൊടുക്കാൻ പോവാൻ നിൽക്കെന്നു ഫുഡ് കൊടുത്തിട്ടില്ല ഉം. വൈകുന്നേരം കൊടുത്തതാ അപ്പനി ആഹ് ഇബനിപ്പോ ഫുഡ് കൊടുക്കല് ഉം പലതും കൊടുക്കലുണ്ട് പല നേരത്തും ചോറ് കഞ്ഞി ആ അങ്ങനത്തൊക്കെ കൊടുക്കും പിന്നെ നേന്ത്രപ്പഴം. അങ്ങനത്തെക്കെ പനിച്ചേന്നു പനിച്ചേന് ശേഷം ഇപ്പ ഒന്നും അങ്ങനെ കഴിക്കാറില്ല എ എന്ത്‌ണ്ടാക്കിയാലും കണക്ക ഇപ്പങ്ങനെ വായെലങ്ങനെ വെ ച്ച് നിക്കും എറക്കൂല പുണ്ണ്ണ്ടായിട്ട് എന്താ കയ്യൂല ഇനിപ്പം പ ഇറക്കാൻ നല്ല പണിയ മറ്റേത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുംല്ലനു കഴിക്കാനും മടി ല്ലായിരുന്നു പക്ഷെ ന്നാലും അങ്ങനെ അങ്ങനെയല്ല വായക്കന്ന് എത്തി കിട്ടിയ എറകീന്നു ഇപ്പൊ വായക്കെ എത്തി കിട്ടിയിട്ട് കാര്യല്ല ഇറക്കണം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മിട്ടായിന്റെ കഷ്ണൊക്കെ ആണ്ട് കൊടുക്കുമ്പോണ്ട്റങ്ങും. അല്ലെങ്കി പിന്നെ കൊടുത്ത ന്നട്ട് വേഗം പാല് കൊടുക്കും ബ്രസ്റ്റ് ഫീടെയ്യും അപ്പണ്ട് ഇറക്കലാ. അങ്ങനെയൊക്കെ കൊറച്ച് ബുദ്ധിമുട്ട് അത് കേടാണ് ലെ.
ആ ഭക്ഷണം കൊടുത്ത ഉടനെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ലന്നാണ് പറയല്.
ഉം ഞാനതാണ്ട് ഇറക്കാൻ വേണ്ടി രണ്ട് ഈമ്പ് ഇതൊക്കാണ്ട് പിന്നെ പിന്നെ ആണ്ട് ഒഴിവാക്കും. പിന്നെങ്ങട്ടന്നെ എടുക്കും അല്ലാതെ കഴിക്കും. ആ കരയും പിന്നീട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങള് കൊടുത്തക്കാണ്ട് ശരിയാക്കും അല്ലാതെ കഴിക്കൂലേ എന്തെങ്കിലും സാ ഒന്നും കൊടുക്കണ്ടേ അല്ലെങ്കിലേ പനിറ്റ് പനി കൈ ഞ്ഞ് ഞ്ഞെന് ശേഷം എല്ലാരും പിന്നെ തടിയില്ലാ തടി പോയി തടി എന്തേ ആയേ തടിക്കണില്ലാ അങ്ങനെ ഇ ഇങ്ങനെയന്നൊക്കെ പറയും അതിലൊന്നും കാര്യല്ലാ ഞാന് അങ്ങനത്തൊന്നും കാര്യ ആക്കലില്ലാട്ടോ. ആ ഞാൻ എന്റെ മൂത്ത കുട്ടി തടില്ലേനി എല്ലാരും പറയേനീം പക്ഷെ ഞാനത് കാര്യക്കലില്ലേനോ ഓളെ ആരോഗ്യത്തിന് മാത്രേ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളേനു ആ ഇപ്പോളും അൽഹം ദുല്ലില്ലാ കൊഴപ്പല്ലാ ഓൾക്ക് നല്ല
ആക്റ്റീവ് ആണ് ലെ
മാത്രമുള്ള ആരോഗ്യൊക്കെ ആക്റ്റീവ് ആണ് ഉം അങ്ങനെ അതാ ഞാൻ അസുഖങ്ങളില്ലാതെ നിക്കാന്നല്ലേ പ്രാധാന്യം
ആ അത് ശരിയാ എന്താണ് തടി തടിയിലല്ലല്ലോ കാര്യം ചിലപ്പോ ഇപ്പൊ നല്ല തടിണ്ടായാലും കുട്ടികൾക്ക് ആരോ ആഹ്
ഡോക്ടറടുത്തേക്ക് കൊണ്ടുപോകലോ ആയാല് അത് അതൊരു മനസ്സമാധാനക്കേടന്നെല്ലേ ഉം അതല്ലാതിപ്പം എന്താ നിങ്ങള് എങ്ങനെ ഫുഡ് ഒക്കെ ഇണ്ടാക്കണ ആളന്നെയാ ഫുഡ് ഒക്കെ നല്ല സ്പെഷ്യല് ഒക്കെ ഇണ്ടാക്കോ
അങ്ങനെ ഇതൊന്നുമ്മില്ലാ നമ്മള് ഇവിടെ എന്തെങ്കിലും നമ്മൾ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കില് വീട്ടില് അങ്ങനെ ഇണ്ടാക്കൂന്നല്ലാതെ ഇപ്പ ആരെങ്കിലും വരുകാണെങ്കിലോ അല്ലെങ്കില് നമ്മക്കിപ്പോ പെരുന്നാള് അങ്ങനൊക്കെ ഇണ്ടാവുമ്പോ ണ്ടാക്കും
ആ എണ്ണക്കടി ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കോ
ആ എണ്ണക്കടി ഐറ്റംസ് പഴംപൊരി സമൂസ പിന്നെ ആ അങ്ങനെയൊക്കെ ഇണ്ടാ
ഈ ശരി ഉം വീട്ടില് ആരൊക്കെയാ ഇള്ളത് ഉം കെട്ടിച്ചോടത്തൊക്കാ ആരൊക്കെയാ ഉള്ളേ വേ വേറെ പോയതാണല്ലേ വേറെ പോയതാണോ
ഇവിടെ ഞാനും ഹസ്ബൻഡും രണ്ട് കുടികളെന്നെ ഒള്ളു
ആ വേറെ പോയത് കെട്ടിച്ച വീടിന്റെടുത്ത് ക്കന്യാ
അല്ലല്ലാ കൊറച്ച് ദൂരണ്ട്
ഉം പോവലില്ലേ അങ്ങോട്ട്
ഓ പോവലിണ്ട്
ഉം അവിടെ ആരൊക്കെയാ ഉള്ളേ
അവിടെ രണ്ട് അളച്ചിള്ണ്ട് പിന്നെ ഉമ്മയുണ്ട് രണ്ട്എള ച്ഛന്മാര് ഇമ്മീം ഇപ്പിയൊക്കെണ്ട് ക്ഷെ ഞങ്ങള് ആ ഞങ്ങള് പോവും സ്കൂ കുട്ടികൾക്ക് സ്കൂളും മദ്രസ ഒക്കെ ഇല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ പോകും കാരണം മോള് സ്‌കൂള് വിട്ടൊക്കെ വരുമ്പ നമ്മള് ഇവിടെ വീട്ടില് ആള് വണ്ടേ
ആ ആ ആ
ആ അപ്പം ആ സ്കൂളൊന്നും ഇല്ലാത്ത
ആ ആ ആ അങ്ങനെ ഉം ഉം ഉം പിന്നെ ആ വീടിന്റെ അടുത്തൊക്കെ റിലേറ്റ് റ്റീവ് റിലേറ്റീവ് ഇണ്ടോ
ആഹ് വീടിന്റെ അടുത്തൊക്കെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് നേറ്റീവ്സും നൈബേഴ്‌സും ഒക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ട്
ആ അവരൊക്കെ വൈകുന്നേരങ്ങളിൽ സംസാരിക്കാനൊക്കെ വരുവാരിക്കും
ഓ ഞങ്ങള് വൈകുന്നേ ടെ എല്ലാ ദിവസോം വൈകുന്നേരം എവിടെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ കൂടിയാട്ട് ഇങ്ങനെ സംസാരിക്കലൊക്കേ ക്കൊണ്ട് ആ വെറുതെനെ ഓരോ നാട്ടു വിശേഷങ്ങളൊക്കെ ആ വെറുതേനെ എന്തെങ്കിലുവൊക്കെ നാട്ടുവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്
ആ വർ അതേ എല്ലാരേം വീട്ടിൽ കുട്ടികളൊക്കെ ഇണ്ടേ ക്കും കുട്ടികളൊക്കെ എല്ലാരേം വീട്ടിൽ ആ അപ്പൊ അവരൊക്കെ കുട്ടികളും തമ്മില് നല്ല കമ്പനി ക്കാരല്ലേ
ആ ഓല് വൈകുന്നേരം ആയാല് എല്ലാവർക്കും സൈ ക്കിൾ ഇണ്ട് അപ്പൊ സൈക്കിൾ എടുത്താട്ട് ഞങ്ങടെ വീട് കൊറച്ച് റോഡിന്റെ അടുത്താണ് അപ്പൊ എല്ലാരും റോട് ട്ട്മേക്ക് വരും അപ്പം എല്ലാ അങ്ങനെ ആ ആ സൈക്കിൾഓട്ടാന്
ആ ചെറിയ കുട്ടിന്റെ ഏ പ്രായം കുട്ടികളൊണ്ടോ ചെറിയ കുട്ടിനെ കളിക്കാൻ പ്രായം കുട്ടികളൊണ്ടോ
ആ ഓള് പ്രായൊണ്ട് പക്ഷെ ഓല് ഓലെ മോളെ ഓളെ കെട്ടിച്ചു വിട്ടതാണ് ഓള്
ആ ആ ശരി മം ഓളവിടെ ഇണ്ടാവേക്കൂല്ലേ
ആ ഓളിപ്പോ ഇവിടെണ്ട് ഓള ഓൾടെ ഹസ്ബന്റ് വന്നിട്ടുണ്ട് ഹസ്ബന്റിന്ന്- ഏ എവടിക്കോ റിസോർട്ടക്ക് ഫ്രണ്ട്സിന്റെ കൂടെ റിസോർട്ടക്ക് നിക്കാ പോവാണ് പറഞ്ഞിട്ട് ഓളിന്നിങ്ങോട്ട്- വന്നിട്ടൊണ്ട്
ഏ ഹസ്ബന്റ് മാത്രം അല്ലേ
ആ ഹസ്ബന്റ് മാത്രം ഓല് ഫ്രണ്ട്സൊക്കെ പോവാണന്ന് പറഞ്ഞിട്ടെ ഓൽ അതൊരു ഇഷ്ടാണല്ലോ
ഉ ഹ ഹ ഹാ ആ ഗൾഫിന്ന് വന്നാ പിന്നെ അതൊക്കെ ഒരിഷ്ടാ ഫ്രണ്ട്സിനൊക്കെ അപ്പളല്ലേ കാണെണ്
ആ ഫാമിലി ആയിട്ടുള്ളത് വേറെ വൈബും ഫ്രാൻസായിട്ട് ദബണല്ല
ഉം അത് ശരിയന്നെ അപ്പൊ ഞങ്ങളിപ്പോ നാളെ ഒരു റിസോർട്ട് പോവാൻ നിക്കൊണ്ട് അപ്പം ഫാ ഫാമിലി ഞാന് ഏ ഇല്ല പോവാ അല്ല ആ ഓ പറഞ്ഞപ്പം സമയത്ത് അ- ആരോട് ചോദിച്ചില്ല എല്ലാരും ആരോടും ചോദിച്ചില്ല എല്ലാരും ഉണ്ടോന്നൊന്നും ചോദിച്ചില്ല ആ ഉണ്ടെന്ന് ഫസ്റ്റ്ന്ന് പറഞ്ഞും ചെയ്ത് പേര് കൊടുത്താ ചെയ്ത് ഇപ്പാണ് ഫാമിലിത്തെ ആരും ഇല്ലേനും ഇപ്പം ഒറ്റക്കായി യഞ്ഞില്ലേ
ആ അതൊക്കെ രസല്ലേ നമ്മളിപ്പോ അതൊന്നും നോക്കണ്ടല്ലോ എങ്ങനെ റിസോർട്ട് കാണാൻ പോണേ
ആ റിസോർട്ടക്കാണ് പോണത് ഇപ്പം ഇനിപ്പം റിസോർട്ടക്ക് നാളെ പോ ആ പൂളൊക്കെ ഉണ്ടേന്ന് പറഞ്ഞ് അപ്പൊ ഇനിപ്പോ ആ രണ്ട് കുട്ടികളുണ്ടേ അത് അതാണ് വിഷയം
ആ കുട്ടികളൊക്കെ കൊണ്ടു പോകുമ്പം പൂളിലൊക്കെ എറങ്ങുമ്പം നല്ലോണം ശ്രദ്ധിക്കണം
ഉം ഉം അതന്നെ പൂളില് എറങ്ങണം അതൊക്കെയാണ് അപ്പൊ ഒരു പേടി ഇപ്പം ഇനീ എല്ലാ സാധനങ്ങളും എടുക്കാം ഉം ഭയങ്ക
വെള്ളം കണ്ടാല് എറങ്ങാനയിക്കാരല്ലോ ഓല് നോക്ക്വ
ആ ഓല് എറങ്ങാനാണ് നോക് ഇപ്പൊ ആ പൂളിൽ ഒരു കുട്ടി ഇപ്പൊ നേരെ മരിച്ചിട്ടും ഉണ്ട്
ആ അത് ഞങ്ങടിവിടെ അടുത്തുള്ളൊരു കുട്ടിയാണത്
ആ ശരി ആ ആ അപ്പൊന്നേരം ഞാൻ കേട്ടിരുന്നുവാർത്തേലൊക്കെ കണ്ടീരുന്നു ആ എന്താ പൂളില് ആ ആ പൂളു തന്നെയാണത് ആ പൂള് അതെ അതിപ്പോ വല്ിയ കൂട്ടിയരു പോട്ട കട്ടട്ടരാണ് അപ്പൊ ഹസ്ബൻഡറ് പോരുന്നുില്ല അതാണ് പ്രശ്നം ഹസ്ബൻഡ ഉണ്ടെങ്കി വിഷയല്ലേനു സഹ രാ ആ ആ് ഒരാൾ രണ്ടാള ആവുമ്പോളേ ഒരാൾ ഒരാളപ്പോ നന്നു ഒരാൾ ഒരാളെപ്പോളും നന്നീന അതോ അതൊണ്ട് അന്റെ ഭാരം അറില്ലേ എവിടക്ക് പോകുമ്പോും അങ്ങനെ തന്നെ ഉണ്ടാവറ് ഒന്നിനെ ഹസ്ബന്ഡ ഒന്നിനെ ഞാനും അങ്ങനെ നോക്കി പോവലേന്നു
ആഹ് നിങ്ങൾ ഒരുമിച്ച് കേക്കാാരല്ലോ എപ്പോഴും യാത്ര ചെയ്യ
ആ എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് യാത്രയല്ല ഒരുമിച്ചല്ലാതെപ്പോ പോണത് ഇപ്പോഴാണ് അപ്പനിപ്പ എന്താ ചെയ്യാ ഞാനിങ്ങനെ പറയണ്ട് പോരി പോരി ഞാന്- ഡൈയിലൊക്കെ എ കളിക്ക നിക്കാൻ പോരല്ലേ എനിക്ക് ഇപ്പ അതിന്റെ പണിയല്ലേ എന്നൊക്കെ പറയും ഇന്നോട് ബരിയാനി ബ വ കച്ച വൈബിഷ്ടാണ് പക്ഷെ ഫാമിലി ആയിട്ട് കുറച്ചൊരു എന്താ അത്ര അടുപ്പല്ല ഫ്രണ്ട്സ് പോുമ്പോ ഭയങ്കര ആക്ടിവ നമ്മളെ ഫാമിലി- വച്ച് പോകുമ്പം ഭയങ്കര ഇതാ ഉം അങ്ങനെരു ടൈപ്പ അങ്ങനത്തെ ഒരു ടൈപ്പ് ആ ഫാമിലി എന്റെ ഇടൽ ഭയങ്കര ഡീസന്റ് ആണ് ഫ്രണ്ട്സിന്റെറെ ഇടയിൽ പോകുമോൾ ഭയങ്കര കച്ചറിയാണ് ആ കച്ചറ ടീമായി നടക്കും ഉം ഫ്രണ്ട്സിന്റെ ഇടൽ പോകുമ്പോ ഏറ്റവും കച്ചറ ആണ് എന്താ ഫാമിലി ല്ല ആകുമ്പോം ഭയങ്കര ഡിസന്റല്ല ആ ഡിസന്റ് വിട്ട് കളിക്കൂല എന്നൊക്കെ പറയും അങ്ങനെയാണ് എങ്ങനെ നിന്നോട ആദ്യം പറഞ്ഞിരുന്നോ ആഹ എന്നന്നോട് ആദ്യ പറഞ്ഞിരുന്നു എന്താ പോവണ്ട നമ്മക്ക് വേറെ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ആ ഞങ്ങളുടെ കൂടെ പോയിട്ട ഇപ്പ ഉണ്ടാവില്ല ഞാന ഇവടെ കൂടെ പോയിക്കോളാക്ക പറഞ്ഞു വലിയ ആളായിങ്ങണ്ട് പറഞ്ഞതാ അപ്പ അപ്പ ഇറപ്പ ഇണ്ട അ അച്ഛനന്ന് എടുത്ത പോലും പേര് കൊടുത്തയും ചെയ്തു അപ്പൊ ഞാൻ ആ ഒരു ആവേശത്തിൽ കൊടുത്ത തപ്പന പാലിക്കുമ്പൊ ഒരു എന്താ ചെയ്യാന്ന് ഒരു പിടുത്തം കിട്ടണിൽ
അല്ല ഓല ഉണ്ടല്ലോ കൂട ഓലും മക്കളുള്ള ആൾക്കാരാണോ
അല്ല അല്ല അല്ല ആഹ് പിന്നെന്നാ ഉം നനാ തോനേ ഇത് ഒക്കെ പറയണ ഓലെ കണക്കാക്കെണ്ടാ ഓല് കപ്പിൾസ് ആണ് ഓല് കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടീട്ട് ഓല വൈബിന് ഓല് പോ പോകും ഓത കണക്കാക്കി പോകണ്ടന്നൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ആലച്ച പോങ്ങ
അല്ല ഫാമിലി ആകുമ്പോ കൊറെ ആളുകൾ ഉണ്ടാവല്ലോ എങ്ങനെ ആയാലും നമ്മള മക്കളെ ശ്രദ്ധിക്കൻ ആ മുതി മുതിർന്നവരൊക്കെല്ലേ
ആഹ അതൊക്കെ ഇണ്ട് ഇപ്പ എന്താ അറിയില്ല ഞ പോയ എന്തായാലും അതൊക്ക ടൈമ ഒന്നും ഇല്ലാതെ പിന്നെള്ള നാല മണിക്ക് പോയിട്ട് പിറ്റേന്ന് രാവിലെയൊക്കെ ആവുമ്പോ എത്തും രാവിലെയല്ല ഉച്ചക്കെ ആകുമ്പോ എത്തും
ആ ആ അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ
ഉം എന്നാ ശരി എന്നാല്